ഹലോ ആഹ് കേക്കില്ലേ
കേക്കണ്ടേ എന്തൊക്കെയാ വർത്താനം
നല്ല വർത്താനം എന്താ നിങ്ങളെ വിശേഷം
ആഹ് എന്താ നല്ല വിശേഷം അങ്ങനെ പോണു കൊഴപ്പൊന്നുമില്ല എന്താ മഴൊക്കെ ഇണ്ടായില്ലേ
ആഹ് ഇവിടെതാ ഇപ്പ മഴ പെയ്യണ്ട് ഇത്ര നേരംല്ലായിരുന്നു. ഇപ്പൊ മഴ പെയൽ തുടങ്ങിരിക്കണ് അവിടെണ്ടോ
ച്ചൊ ആ ഇവിടെപ്പൊ ഒന്ന് ചോർന്ന് രണ്ടാമത് ഇപ്പ പാറ്റണണ്ട് പായ ആഹ് ചായകുടിയൊക്ക കഴിഞ്ഞേ
ഏഹ് ഇന്നെന്തേയിരുന്നു ചായക്ക് ആഹ് കുടിച്ച് കുടിച്ച് ചായക്ക് എന്തായിരുന്നുന്ന്
കടിയപ്പേന് കടിയ അപ്പേന് ഉം ആഹ്
ഏ കൂട്ടി കളൊക്ക സ്‌കൂളിക്ക് പോയോ
ഇല്ല എനിക്ക് എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല
ഏഹ് അത് ശരി അങ്ങന രണ്ട് കുട്ടികളുണ്ട് ഉം പോവാൻ തുടങ്ങണ് ഉം അപ്പൊ ചായ കുടി കഴിഞ്ഞപ്പോ കൊറ ച്ച് ഒരു ഫ്രീയാ അപ്പ അങ്ങനെ വിളിച്ച് നോക്കട്ടെ കുറെ ആയലൊ വർ ത്താനം പറഞ്ഞിട്ട് ഉം ഉം എനിക്കിപ്പ രണ്ട് കുട്ടികളുണ്ട് ആഹ് കുട്ടികള് വലിയത് പത്തിലാണ് ചെറുത് മൂന്നിലാണ് ഉം വലിയത് ആണ് ചെറുത് പെണ്ണ് ഉം
ഹസ്ബന്റ് ഉണ്ടാ അന്നേരം നാട്ടില്
ഹസ്ബന്റ് ഇപ്പോ വന്നു പോയതാണ്. ഹസ്ബന്റ് അവിടുത്തെ ഉം അവിടെ എന്നെയെ ഈ യുദ്ധത്തിന്റെ പ്രശ്നത്തിലേ കച്ചവടേയ്ന് അപ്പൊ കച്ചവടൊക്കെ കുറവായൊണ്ട് അങ്ങനെ നാട്ടില് വന്ന് പക്ഷെ നാട്ടില് വന്നു പോയിട്ടും പണി ശരിയായിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ ക്ക് ആണ് അങ്ങനെ അപ്പളപ്പളായിട്ട് ഇങ്ങനെ ചെറിയ പണി അവിടന്ന് ഇവിടുന്നൊക്കെ കിട്ടി കുറച്ച് കടങ്ങളളുണ്ട് വീട് പണിന്റെതിലേ അപ്പാണ് വീടാൻ ഇട്ട വീടോണം പോവട്ടെന്നങ്ങാണ്ടേ അങ്ങനെ അതായതാണ് അങ്ങനെ പോയതാണ് ഇപ്പൊ രണ്ടു മാസം ലീവില് വന്നേന്
ഏഹ് വീട് പണി എന്തായിന്നിട്ട്
വീടു പണി കംപ്ലീറ്റ് ആയ.
ആഹ് കേറിയോ വീട്ടിൽ കേറിയോ.
ആ വീട്ടിൽ കേറി. വീട് പണി കപ്ലീറ്റ് ആയി വീട് പണിയൊക്കെ കഴിഞ്ഞ്. ഒക്കെ കംപ്ലീറ്റായി. ഇനി കഴിഞ്ഞ് കൊറച്ച് കടങ്ങൾണ്ട് അപ്പൊ അതൊന്ന് വീടോളം അങ്ങനെ എങ്ങനെങ്കിലും പോയി പോരട്ടെ പറഞജ്ങ്ങാണ്ട്
തട്ടിമുട്ടി പോവാണ് ലേ ഒരു വീടൊക്കെ ഇണ്ടെങ്കി ഇപ്പ എന്താ പൈസ പേരും പൈസന്നെ പിന്നെ അമ്മ പിന്നെ ഒരു വീട് ആയിട്ട് നമ്മളതിനായിട്ടുള്ള മോഡലും കാര്യവും
അല്ല ഒക്കത്തിനും വില കൂടല്ലേ ഇപ്പഴത്തെ സാഹച ഇതില് എല്ലാ സാധനത്തിനും വില കൂടുങ്ങാണ്ടാണ് ഞങ്ങള് ഈ ചെറിയ പൈസ കൊണ്ട് ഒനും എവിടക്കും എത്തുല്ലല്ലോ ചിലവേന്നെ ഞമ്മക്ക് എവിടേക്കു എത്തുന്നില്ല ഈ കുട്ടികളെയും കൊണ്ട്
ആഹ് എന്തോ ഒരു കഷ്ടപ്പാട
ഉം അതന്നെ
ഫുള്ള് പ എല്ലത്തിന് ഇപ്പ പൈസന്നെ വാണം എല്ലാത്തിനും ഇപ്പ പൈസന്നെ വേണം ന്ന്‌ പറയാൻ ഉം ഇപ്പൊ ഒരാളൊന്നും ഒരാള് പണിയെടുത്തിട്ടൊന്നും കുടുംബം കഴി ആഹ്
എ എങ്ങനെ
ഹോസ്പിറ്റല പ്രശ്നംന്നാ പറയും വേണ്ട
ആഹ് ഹോസ്റ്റൽ ആഹ് ആഹ്
ഉം പിന്നെ എന്തൊക്കാ അങ്ങട്ട് വീട്ടക്ക് പോവലല്ലേ
ആഹ് വീട്ടക്കൊക്കെ പോവണ്ട്
ആഹ് ആരെലും വിളിക്കലുണ്ടടീ ആ മറ്റൊരാരേലും ഒക്കെ വിളിക്കലുണ്ടോ
ണ്ടേ വിളിച്ചുന്ന് ഓല് എല്ലാരും നമുക്ക് എവിടക്കാലൊക്കെ പോവല്ലേ എന്നൊക്കെ പറഞ്ഞിന്നു മീറ്റപ്പ് വക്കണം ന്നൊക്കെ കൊറ ആയല്ലപ്പ എല്ലാരും കണ്ടിട്ട്
കണ്ടിട്ട് അതന്നെ പറഞ്ഞത് നമ്മള് കൊറ കണക്ക് കുട്ടികളോ ഇല്ല കുട്ടികളോ ആയി കുറെ ആയില്ല ഇപ്പൊ കുട്ടേലൊക്കെ ഒന്ന് കാണു ചെജ്ജാ മ്മക്കൊരു പോത്തേ വെക്കേഷനിൽ പറഞ്ഞു ഞാനിന്നാല് റാഷിദനോട് അപ്പോ ഓള് പറഞ്ഞു പിന്നെ നമുക്ക് വെക്കടി എല്ലാരുംപാടെ കൂട്യണ്ട് വെക്കാറഞ്ഞ തുല അങ്ങനെ ഉം അങ്ങനെയൊക്കെ പറയും
എല്ലാരും പാടെ കൂടി പോകുമ്പോ രസക്കെയാണ് അല്ലെങ്കിൽ എങ്ങട്ടേലൊക്കെ ട്രപ്പ്ക്കെ പ്ലാൻ ചെയ്താ മതി അപ്പ നല്ല രസയ്ക്കാരം
ആഹ് രസായികരം ഉം ഇപ്പൊ പിന്നെ ഈ മഴ ആയില്ലേ
ആഹ് അപ്പൊ പിന്നെ ഇപ്പ മായയും തൊടങ്ങി ആഹ് കഴിഞ്ഞൊക്കെ സുഖായിച്ചൊക്കെ പോവേ ആ വെക്ക ചിലൊക്കെ സുഖംമായിന അനിപ്പൊ ആരോ അതിനോട്ട ഒരുങ്ങിയതൊന്നും ഇല്ലല്ലോ
ല്ലന്നെ ഓരോ കറ്റങ്കിൽ ഒരാ കറ്റൂല്ല അങ്ങനെ ഓരോത്തർക്ക് ഓരോ സുയ്‌പകലെന്നു ഇൻശാഅല്ലാഹ്‌ ഞമ്മക്ക് പോണേതാലും ഈ മയിന്റെ ഒരു കുറവും കൂടി വന്നിട്ടേ
ആഹ് മയോന്ന് കൊറേട്ടെ ന്നിട്ട് അമ്മക്ക് എല്ലാർക്കും ഒന്നുംടി പ്ലാൻ ചെയ്ട്ട് ഒന്നെങ്കി ട്രിപ്പ് പോവാ
ഉം
ല്ല ചൂടൊക്കെ എടുക്കുമ്പോ മയ ഒന്ന് പെയ്യണംന്ന് തണുക്കണംന്നുണ്ടെങ്കിൽ
പയ്യണോ ചൂട് എടുക്കുമ്പോഴോ എന്റെ വീട്ടിലൊന്ന വള്ളം തന്നെയ അല്ല വള്ളം ഇപ്പൊ ഇത്രയും മഴ പെതിട്ട് ഒന്നര റിങ് വള്ള ഒക്കെ ആയിട്ടുള്ളൂ
ഏഹ് വള്ളം കുറവാ
ഉം വെള്ളം കുറവാണ് ഇവിടെ ആണെങ്കിലും എന്റെ വീട്ടിന്റെ ഇവിടെണെങ്കിലും മഴ പേടിയായാനും അവിടെ ആണെങ്കിലും മഴ പെയ്യും വേണം ഇവിടെണെ വെള്ളം കേറൂ ഞങ്ങൾ പോയാണ് എടുത്തേ
ആഹ് ശരി എന്നട്ട് എന്താ വള്ളം കേറിന്റെയിനോ
ആ വള്ളം കയ്ഞ്ഞ പ്രാശ്യോക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് വീട് പണിലാണ് അന്ന്
ആ
വള്ളം കേരി സിമെന്റും കാര്യങ്ങളൊക്കെണ്ടായന് സിറ്റോട്ട് പൊർത്ത്ക്കൂടൊക്കെ അതൊക്കെ നൻഞ്ഞ് ആ രാത്രി ഒരു മണിക്കൊക്കെണ് വന്ന്ങ്ങാണ്ട് പ്പൊ അട്ത്തൊര് ആ ടൈമിലൊക്കെ വെള്ളം കേയറുമ്പഴേ
ള്ളം കേറിയേത് എങ്ങനെ അറിഞ്ഞത് രാത്രിയൊക്കെ
വിൾച്ച് വള്ളം പൊയേ ല് വര്ന്ണ്ട് അങ്ങനെ പാഞ് വന്ന്
ചെർക്കമ്മാര് കുണ്ടന്മാരൊക്കെ വടെച്ചാല് വള്ളം കേറുന്ന പ്രദേശാണ് മയയാല് അങ്ങനൊരു ഇതാണ് അപ്പൊ ഒക്കെ പൊയന്റെ എട്ത്തുകൂടാണെ വീടാളൊക്കെ
ആ അപ്പൊ പിന്നെ അപ്പൊങ്ങള് വള്ളം പർഞ്ട്ടെന്തെ അ ഭാഗം വീട് കേറ്റി
വള്ളം കേറി വള്ളംപ്പോ ഇക്കുറി ഏതായാലും കൊർച്ച് സമാധാനണ്ട് ഇവടെ അട് തൊരു കെട്ടില്ങ്ങനെ കെട്ടീക്ക്ണ് അതോണ്ട്
ആ ആ ന്നാലും ഒരു വട്ടം കേറിയേതോണ്ട് പിന്നെ പേടിന്നാണല്ലോ
പേടിയാണ് ആ എല്ലാ പ്രാശ്യം അയ്ന്റെ മുന്നെപ്പോ മൂന്നാല് പ്രാശ്യായി ഇപ്പങ്ങനെ കേറ്ന് കാരണം അത് അകത്ത്ക്കങ്ങനെ വരൂല ഒരു പ്രാശ്യേറ്റം അകത്ത്ക്ക് വന്ന്ട്ടൊള്ളൂ പിന്നെങ്ങനെ വെരും സ്റ്റെപ് പ്പിന്റെ മ്മള് ഒതുക്കിന്റെ സ്റ്റെപ്പിന്റടൊക്കെ ക്ഷേ ഇക്കുറി പിന്നെ കൊറെ സമാധാനണ്ട് കാരണം അങ്ങനെ അവടെ അട് ത്തെ സ്ഥലത്തിന്റെ ഒടമക്കാര്ങ്ങനെ കെട്ടിക്ക്ണ് അധികം ഓവർ വെള്ളം വന്നാലൊള്ളു പാഞ് വെരൊള്ളൂ
ആ അത് ശെരി
അല്ല ന്ന്ട്ട് ആ മറ്റേ ഉരു ആ ഉരുൾപൊട്ടൽന്റെ സമയത്തല്ലേ വള്ളം കേറീന്നത് വയനാട്
ആ ഉരുൾ പൊട്ട ആ അന്ന് കരീന്
ആ ആ പകുതി കേറിന് പകുതിയൊക്കെ കേറോ
പകുതിച്ചാല് ഞങ്ങള് പിന്നെ അതാ ഇങ്ങനെ ഒതുക്ക്ന്റെ അവ്ട്ക്ക് ങ്ങനെ ഇങ്ങനെ സിറ്റോട്ടിന്റെ അവടെ റ്റം വെരും അകത്ത്ക്ക് വല്ലാ തങ്ങട്ട് കേറി വന്ന്ട്ട്ല്ല ആ
പക്ഷേ ഈ പാമ്പൊക്കെ ണ്ടാവൂലേ ഈ വ വള്ളം വെര്ന്ന സമയത്തൊക്കെ
പ്പൊ പൊയന്റെ അട്ത്ത്ക്കൂടൊക്കെ വീട ക്ക് പേടിയാണ് മയക്കാലം വന്നാലെല്ലാർക്കും
ആന്നെ പേടിയാണ് പെട്ടെന്നൊക്കെ കേറി
പേടിയാണ് വള്ള മഴ വാണേനും മ്മക്ക് എല്ലോം വാണം മഴ വാണേനും ന്നാ വാണ്ടേനും പർഞ്ഞില്ലേ മയല്ലെങ്കി വള്ളല്ലല്ലോ വള്ളല്ലാതെ നമ്മള് ത്രേ ഞാനൊക്കെ ന്റെ വീട്ടില് എത്ര ബുദ്ധിമുട്ടിക്ക്ണ്ന്നോ വള്ളല്ലായിട്ട്
അ ആ അതാണ് മ വള്ളല്ലാത്തോൽക്ക് ഒർ ക്കുമ്പൊ മയെന്നെ വാണം നമ്മ ക്ക് മഴകാരണം ഓരോരോ അപകടംണ്ടാമ്പോ മഴ വാണ്ടാന്നും തോന്നും
ഉണ്ടാവുള്ളു ഉം അതന്നെ പിന്നെന്താ വേറെ വിശേഷങ്ങളൊക്കെ?
വേറെന്ത ങ്ങനെ പോണ്
വീട്ടിക്ക് എന്ന് പോയതാ
വീട്ട്ക്ക് ഇപ്പൊ കൊറച്ചായി പോയിട്ടൊക്കെ നിങ്ങള് പോവലുണ്ടോ
ആഹ് ആഹ് ആഹ് ഞാനിപ്പോ ആഹ് രണ്ടീസം ലീവില്ലേന അന്ന് അന്ന് പോയി പോന്നു മദ്രസൊക്കെ ലീവ് ഉണ്ടേന് ആഹ് അന്നന്ന് പോയി പോന്നു പിന്നെ പിന്നെ ഇതന്നെ അല്ലെ സ്കൂൾ അല്ലെങ്കിൽ മദ്രസ മദ്രസ ഇല്ലേൽ സ്കൂള് അങ്ങനെ പോണം ഉം ഞാൻ പോയാല് അധികം നിക്കൂല ആ രണ്ട് മൂന്ന് ദിവസം നാല് ദിവസം ഒക്കെ ഉള്ളൂ നിന്ന് പോരുള്ളൂ
ഏ കുട്ടികൾക്ക് മദ്രസ
അത്രേള്ളൂ നിക്ക പിന്നെ പോ രണ്ടീസം ആഹ് അല്ലെങ്കി ആതന്നെ മദ്രസ്സ് അല്ലെങ്കിൽ സ്കൂള് മദ്രസ് ഒരെസല്ലേ ലീവ് കിട്ടുള്ളൂ സ്കൂൾ ഞായറോ അല്ലെങ്കി മദ്രസ്സ് ഉണ്ടാവകും അന്ന്
ആഹ് അതന്നെ ന്നിട്ടിപ്പം എ കുട്ടികളൊക്കെ സ്കൂൾക്കൊക്കെ പോയോ?
എങ്ങനെ?
ഉം കുട്ടിയള് സ്കൂൾക്ക് പോയോ ചോയിക്ക ആഹ് ഹലോ
ആഹ് ഇല്ലേ പോകാ ഇല്ല പോകാൻ പറഞ്ഞേക്കലൊടങ്ങട്ടെ ഞാന് ചായുടി കഴിഞ്ഞപ്പെ കുറച്ചൊരു ടൈം മു ലീവുണ്ട് അപ്പൊ നാളത്തെ ടൈമിൽ ഒന്ന് വിളിച്ച് നോക്കട്ടെ പറയാല്ലെ വർത്തന ർഞ്ഞി ചെയ്ത്ങ്ങാണ്ടെ അപ്പൊ മോള് നീച്ചിട്ടന്നെ ഇല്ല സ് പോകാനെ ഓന്ന് പറഞ്ഞ് ഒമ്പതര പത്ത് മണിക്കാണ് ക്ലാസ് എനീപ്പിച്ചട്ടെ വിളിച്ചട്ടെ ഓൻ ഇന്ന് മദ്രസ ഇല്ലല്ലോ വെള്ളിയഴ്ച അല്ലേ അപ്പൊ എന്തോരു ഇഷ്ടണെന്നോ വെള്ളിയഴച ദിവസം എന്താന്ന് വെച്ചാ ഇത്ര ഇറെണ് രാവിലെ നീക്ക്ണത് ഈ മഴം കൂടി അല്ലേ നീ
ആഹ് അതന്നെ
ഇപ്പം ഞാക്ക് ഒന്ന് പോകാന്
അങ്ങനെ ക്കെ
ആഹ് അങ്ങനെയൊക്കെയാണല്ലേ ന്നിട്ട്
വേറെന്താ?
വേറെന്താ അങ്ങനെ പോണ് എന്താ സ്കൂ കുട്ടിയക്കെന്താ കൊടുക്കല് ല്ലാർക്കും സുഖം തന്നെ അവിടെ?
ആഹ് സുഖം തന്നെയാണ് കൊഴപ്പൊന്നുല്ല ഉം ഇവിടെ മഴ പെയ്യലൊടങ്ങി
ആഹ് വടെ ചോർന്ന്
ഉം ആഹ് ഓരോന്നും ചോറും വേറെ വേവിക്കാം ഉപയിക്ക്ണ് ആഹ് സ്കൂൾക്ക് ന്താലെഞ്ച് തടിപ്പ ന്താ കൂട്ടാന് ഉം കേങ്ങ് പൊരിച്ചണം ന്നൊക്കെ പറഞ്ഞ് നിന്നീനി ഇന്നല്ലേ ഉം ഞാൻ പോരി വല്ലാതെ ഒഴിവാക്കല നോക്ക് പച്ചക്കറി പ ഉപ്പി കാര്യങ്ങളൊന്നും പറ്റൂല്ല ഒന്നും തിന്നാല് ഞാനും മുണ്ടാതെ കൊടുത്തയച്ചാലും കൊട്ടെകിട്ടൂ ന്നൊക്കെണ് പറയും
വെർതെ ഫുഡ് കളയൂല്ലേ
ആഹ് വെർതെ കൊണ്ടോയി കളയാന് അപ്പൊ പിന്നെ പെറ്റണന്നെ കൊടുത്ത അത് വല്ലാതെങ്ങോട്ടില്ല ഇതാക്കാത്ത കേടില്ലാത്ത രീതിയില് ക്കണക്കി കൊടുക്കും
ആഹ് എണ്ണ ക്ക ഒഴിവാക്കണക്കെ തന്നെ നല്ലത് നമ്മടെ ശരീരത്തിന് എണ്ണ നല്ലയല്ലല്ലോ പിന്നെ ഓലിക്ക് പിന്നെ പൊരിച്ചതൊക്കെയണല്ലൊ കൂടുതൽ ഇഷ്ടവ
പോരിച്ച ആ ഇപ്പഴത്തെ കുട്ടിക്ക് അങ്ങനെയല്ലേ പൊരി കരി അല്ലാതെ പ പറ്റൂലല്ലോ ഞാൻ പരമാവധി ഒഴിവാക്കലാണ് പക്ഷെ പറഞ്ഞ കേക്കൂല അല്ലാതെ തിന്നൂല പിന്നെ എന്താ ചെയ്യണത് പിന്നെഓക്ക്. ചിക്കനൊക്കെ പറ്റും ചിക്കനൊക്കവെച്ച് വരറ്റ്യാല് അങ്ങനെക്കെ പറ്റും.
ആഹ്
എല്ലാത്തിനൊക്ക പൊരിയാളാ വാണ്ടേത്.
ന്നബടെ ബളിക്കെ
ആഹ് ന്നയിക്കോട്ടെ.
ഓക്കെ.